ആ.
ആ, കേൾ ക്കണ ണ്ട്.
ആ, സ്റ്റെക്ക്ണ്ടങ്കി പറയോണ്ട് ട്ടോ, ഇവിടെ റേഞ്ചിന്റെ ഇഷ്യുണ്ട്.
ആ, ഇവിടെ റേഞ്ച് കൊറവാണ് എന്താ
ആ.
എ എന്ത വാർത്തനൊക്കെ?
എന്താ അങ്ങനെ പോണു. ചോറൊക്കെ ഉണ്ടിട്ട്ത അവിടെ അങ്ങനെ കിടക്ക. ഉച്ചക്കൊരു വിശ്രമം. ആ, ചോറും കറിയന്നെ ചോറും മോര് കറിയും പിന്നെ അച്ചാറും മൊട്ടയും.
അ
അവിടെന്താ?
ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും.
ഉം, ഉം.
അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കയണ്. സ്പെഷ്യലങ്ങനെ ഇന്ന് വെള്ളിയാഴ്ചായപ്പോ അങ്ങനെ ഉണ്ടാക്കിയതാ.
ആ, വെള്ളിയാഴ്ച്ച അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഇള്ള ദിവസാലേ നിങ്ങക്ക്. ആ. അങ്ങനെ പിന്നെ വീട്ടില് വല്ല ചെടികളോ കാര്യങ്ങളൊക്കെണ്ടോ?
ചെടികളൊക്കെ കൊറവാണ്.
അതെ.
അങ്ങനെ ചെടികളൊന്നും ചെയ്യലില്ല.
ആ, ആ. ഇങ്ങനെ ത ഇണ്ടാക്കാൻ ഇഷ്ടല്ലാന്നാണ്.
ആ, എനിക്കങ്ങനെ വല്യ താല്പര്യല്ല ചെടികളൊന്നും ഉണ്ടാക്കാന്.
അതെ എന്താ എന്തിനോട താല്പര്യം?
ഓക്കെ
വരക്കൊക്കെ ചെയ്യോ?
ഓ കൊറച്ചൊക്കെ വരക്കും.
അതെ ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെണ്ടല്ലോ നമ്മള് വെറുതെ ഇങ്ങനെ പെൻസിലായിട്ടേ ഇങ്ങനെ വരച്ചിട്ട് എന്താ അയിന് എന്താ ആർട്ടാ പറയാന്നറിയില്ല. ഈ വേരൊക്കെ മൊള ച്ച് വരണ പോലെ കാണാം. നമ്മള് വെറുതെ കുത്തി കുത്തിവരേ ചെയ്യ. അങ്ങനത്തൊക്കെ ചെലരിന്ന് കാണി അങ്ങനത്തൊക്കെ ഇൻട്രസ്റ്റ്ണ്ടൊ ആഹ് ഇണ്ടെങ്കി ഞാൻ ഷെയർ ചെയ്ത് തരാ
ഓക്കെങ്ങനെ വരക്കും
അതെ ആഹ് ആഹ് എന്ത വർക്കെയ്യാണോ അതോ പഠിക്കാ
ഞാന് പഠിക്ക്യാണ് ഞാന് ഡിഗ്രി കയിഞ്ഞ്ങ്ങനെ നിക്കേണ് അങ്ങനെ അക്കൗണ്ടിംഗ് കോഴ്സ് നോക്കാ വിചാരിച്ച് ഇന്നിങ്ങനെ പോയിനി പോയി അഡ്മിഷ ന്ട്ത്ത് ഇങ്ങനെ വന്നിവടങ്ങനെ ഇരിക്കേണ് ഫുഡ് ഒക്കെ കയിച്ചിട്ട്
ആഹ് അക്കൗണ്ടിങ്ങ് കോഴ്സെയ്തിട്ട് എന്ത്യ്യാനാ താല്പര്യം അക്കൗണ്ടന്റ് ആവാനാണോ
അങ്ങനാണ് വിചാരിക്കുന്നത് പി
അല്ലെ വല്ല പ്രൊഫഷണലായിട്ടിള്ള അല്ല ഞാനിപ്പോ ഇതാക്കാന്ന് വിചാരിക്കരുത് പ്രൊ ഫഷണലായിട്ടിള്ള വെല്ല കോഴ്സ്ട്ത്ത് പഠി ക്കാർന്നില്ലേ വല്ല ഡി എൽ എഡോ അങ്ങനെ എന്തേലൊക്കെ ബിഎഡോ
താല്പര്യൊക്കെണ്ട് പക്ഷെ പഠിക്കാൻ മടി ആയോണ്ട് വേഗം ജോലി കിട്ടോന്ന് വിചാരിക്കേ
ഇപ്പോ പഠിക്കണ കാലത്ത് അങ്ങനെന്നെടാ വല്ലാണ്ട് പഠിക്കാനൊന്നും തോന്നുല്ല പക്ഷെ നമ്മള് കൊറേ കൊറച്ചങ്ങട് ഏജായി കഴിഞ്ഞയിഞ്ഞാ നമുക്ക് തോന്നാ ഓ അതൊക്ക പഠിച്ചാ മതിയാർന്നൂന്ന് ഇപ്പ ഞാൻ പഠിക്കണ കാലത്തന്നെ പ്ലസ്റ്റു ഒക്കെ കഴിഞഴിഞാല് പ്ലസ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി പോണതിൽ താല് പര്യൊന്നുണ്ടാർന്നില്ല ഇന്നാലും അത്ങ്ങട് ഉന്തി നിക്കണ്ടേ വച്ചിട്ട് പിന്നങ്ങ്ട് പോയി പിന്നെ പി ജിന്ന് പറയുമ്പോ തന്നെ ഏയ് ന്നി അതൊന്ന് ഇട് ക്കില്യാന്നുള്ളൊരിതാർന്നു പക്ഷെ അന്ന് ഇന്നോട് ഇങ്ങനെ പറഞ്ഞാർന്നുട്ടാ എല്ലാവരും ഡി എൽ എടുത്തോ ടീച്ചർ ഒക്കെ ആവാലോന്ന് പറയുമ്പോ ക്ക് ടീച്ചർന്നിള്ള ഒരു ജോലിന്നെ ഇഷ്ടണ്ടാർന്നില്ല പിന്നെ ഇപ്പ ഇക്കത് നല്ല താല്പര്യണ്ട് അപ്പ ഇങ്ങനെ എടുക്കണംന്ന് ഇപ്പളാണ് തോന്നണത് ഒന്നന്നെ പഠി ച്ച മതിയാർന്നുന്നൊക്കെ തോന്നും എടക്ക് കാരണം നമ്മ ഞാൻ ഡിഗ്രി കയിന്റെ പിന്നെ മറ്റേ പി ജി ഡി സി എ ന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിയ്യെയ്യ എയ്തതേ
എന്നട്ടോ
എന്നിട്ട് എന്നിട്ട് പിന്നെ ഒര് ആറ് മാസം അക്കൗണ്ടന്റായിട്ട് വർക്കെയ്തു പിന്നെ ഒരു ഒരു വർഷൊക്കെ റിസപ്ഷനിസ്റ്റായിട്ട് വർക്കെയ്തു അപ്പളത്തിനും കല്യാണായി പിന്നെ കു ട്ടിയായി കുട്ടിയായിട്ട് പിന്നെ ഇങ്ങനെ പൊർത്തേക്കൊന്നും പോവാൻ പറ്റിണ്ടാർന്നില്ല ഇപ്പ പിന്നെ ഓൺലൈനായിട്ട് ഓൺലയിനായിട്ട് ആ സാലറിയ കൊറവന്നാർന്നു ഒമ്പത് ഒക്കെ ഇണ്ടാർന്നുള്ളു ഉം പിന്നെപ്പോ കുട്ടിയൊക്കെ ആയപ്പോ വീട്ടിലിര്ന്ന്ട്ടന്നെങ്ങന്നെ ഓൺലൈനായിട്ട് ടീച്ചിങ് ഇണ്ടല്ലോ. അതാ ചെയ്ണത് അങ്ങനെ ചെയ്തപ്പഴാണ്. ആ ടീച്ചിങ് വല്യേ കുഴപ്പല്യാതെ ഒരു പരിപാടിയാണ്ന്നുള്ള ഒരു ഇതൊക്കെ തോന്നിയത്. അപ്പളാണ് ഇങ്ങനെ തോന്നണത്ത് ആ ടീച്ചറൊക്കെ ആവാൻ എന്തേലൊക്കെ പഠിച്ചാ മത്യാർന്നുന്ന്. നമ്മളാ സമയത്ത് അവ് പഠിക്കണ്ടേന്ന് ജാര്ചിട്ടഅങ്ങ്. ഇല്യ ഇപ്പ ഡീ എല്ലടാ ആയിണ്ടല്ലോ ടിടി സിഅല്ലെ ഡി എല്ലടാ ആയിട്ട് മാറിട്ട് ള്ളത്. അപ്പ അയിന് അപ്ലൈ ചെയ്യാ. തിന്ന്ഞാൻ പോയിണ്ടായിർന്നു അപ്പ അയിന് ചെയ്തിട്ട്ണ്ട്. മെറിറ്റില് കിട്ടാതന്നെ ആണെങ്കെ തന്നെയേണ് ജോയിനാവുള്ളു.
ആഹ് ആഹ്
അങ്ങനെ. പിന്നെ കുട്ടിള്ളോണ്ട് അവനേം കൊണ്ടോയിട്ട് അങ്ങനെ ചെയ്യാള്ള ഒരു പരിപാടിയാണ്.
ആഹ് ആഹ് ചെർതാ.
ഉം ഇക്ക്‌ ഇപ്പ ആഹ് ചെറുത മൂ നാല് വയസായി. അപ്പൊ ആഹ് അല്ല നിന്നോട് ഞാൻ പറയ ഇങ്ങനെ നല്ല കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കണെങ്കിലേയ് നമുക്ക് ജോലിക്ക്‌ള്ള എന്തെലൊ കാക്കന്നെ നല്ലത് കല്യാണൊക്കെ കഴിഞ്ഞിട്ട് അവിട്ന്നൊക്കെ വിടലും ഉം അതുപോലെ.
ക്ക്‌ പൊയ്ക്കോന്നൊക്കെ പിന്നെ ഞാനിക്ക് പഠിക്കാൻ മടി ആയോണ്ട്.
ആ പി ജിക്ക് പോയില്ലെങ്കിൽ പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സൊക്കണ്ടല്ലോ നഴ്സിങ്ങോ. ലാബ് ടെക്നിഷ്യനോ. അങ്ങൻത്തക്കെ നല്ല സ്കോപ്പ് ഉള്ളതാണ് കാരണം ഹോസ്പിറ്റലിലൊന്നും ഒരിക്കലും പേഷ്യൻസ് ഒന്നും ഇല്യാണ്ടിരിക്കില്ല. മൻഷ്യന്മാര് ഉണ്ടോ പേഷ്യൻസ് എന്തായാലും ഉണ്ടാവും അപ്പ അതോണ്ട് അങ്ങനെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ടല്ലോ അങ്ങൻത്തെല്ലെ. കോഴ്സൊക്കെട്ത്ത് പഠിക്കാണ് നല്ലത് കമ്പ്യൂട്ടറ് പറയുമ്പോ ഏഹ് ഇപ്പൊ ഓഫീസ് വർക്കിന് മാത്രല്ലേ യൂസ് ആവുള്ളൂ ഓഫീസ് വർക്കിന് ഇപ്പൊ ഒരു പത്തിന്റെ ഉള്ളിലെന്നെ കിട്ടുള്ളൂ. പ്രൊഫഷണലായിട്ടുള്ള എന്തെലും കോഴ്സ് പഠിക്കുന്ന എപ്പഴും നല്ലത് ചിലർക്ക് കല്യാണത്തിന്റെ ഒരിത ക്കാവുമ്പോ നഴ്സിംഗ് ഒന്നും ചെൽപ്പോ ഇതാ കൂല പക്ഷെ നമ്മള് നമ്മളെ ആഹ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്ക അതല്ലേ വേണ്ടത് ഒരാളെ ഡിപ്പെന്റ്യ്യാണ്ടെ. ഏമ് നമ്മള് ജീവിക്ക്യ അങ്ങനൊക്കെല്ലെ ചെയ്യണ്ട്.
ഉം ഉം.
അയ്ന് എന്തുകൊണ്ടും നല്ലത് നല്ലൊരു പ്രൊഫഷണൽ ആയിള്ള കോഴ്സന്നെ നല്ലത്.
ഞന് അങ്ങനെയൊക്കെ വിചാര്ചീന്നു പിന്നെ എല്ലാരുംപ
ആഹ് ആ പിന്നെ നമ്മളെപ്പളും ആക് ക്റ്റിവായിട്ട് നിക്ക നമ്മള് ന്ന ഇനിയിപ്പോ അങ്ങനൊരു നമുക്കൊരു ജോലി ഉണ്ടെങ്കി പോലും. ഏഹ് നമ്മളെന്താ നമ്മളെ കൊണ്ട് പറ്റുന്ന വേറെന്തെങ്കിലും സൈഡ് ബിസിനസ് ആയിട്ടും ചെയ്യ ഇപ്പ കേക്ക് മേക്കിങ്ങും. ഒക്കെണ്ടല്ലോ.
ഉം അതന്നെ ഞാന്ങ്ങനെ ചെർതായിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യല്ണ്ട്‌.
ആഹ് അന്ന് പറഞാർന്നുലോല്ലേ?
ആഹ് ആഹ്
ആഹ് ബൊക്കക്കെ കൊടുക്ക്‌ണ്ട്‌ന്ന്.
ആഹ് പ്പ അങ്ങനെയാണല്ലോ എല്ലാരും മുട്ടായിടൽന് കൊറേ മുട്ടായിം സാധനങ്ങളൊ ക്കെണ്ടാക്കലുണ്ടല്ലോ.
ആഹ് ആഹ് അല്ല അത് വിടണ്ടാട്ടോ പറയ്ണ പോലെ അത് സൈഡായിട്ട് പൊക്കോട്ടെ എന്തൊരിത് വന്നാലും അത്. ഇതാക്കണ്ട ഇൻസ്റ്റെലൊക്കെ ഇട്ണ്ടാവൂലേ? ആഹ് അങ്ങനെ. പിന്നെ വീട്ട്ല് എങ്ങനെ മറ്റേ നല്ല റിച്ച് ഫാമിലിയാണോ?
റിച്ചായിട്ട് കൊറച്ചൊക്കെ ഒരു മീഡിയം.
ആഹ് ആഹ് അല്ല ചെലർക്ക് ഇങ്ങനെ വീട്ടില് അധികം വലിയ സാമ്പത്തികക്കെ ഉണ്ടെച്ചാ നമുക്ക് അങ്ങനെ ജോലിയുടെ ആവശ്യംന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും നമ്മക്ക് എത്ര റിച്ച് ആണെങ്കിലും നമ്മുടെ കൈയ്യിലുണ്ടെങ്കിലേ നമ്മക്ക് ഉള്ളൂ. ആഹ് അങ്ങനെ.
നമ്മക്കൊരു ജോലി ഉണ്ടായാലല്ലേ ഒറ്റക്ക് നിക്കാ വേറൊരാളെ കൈ കയ്യും, കാലും പിടിക്കേണ്ടല്ലോ?
അതെ ശരിയാണ് അതിപ്പോ എത്ര കോടീശ്വരന്മാരാണെങ്കിലും നമ്മൾ അങ്ങനെയാണ്. നമുക്ക് ഒരാളന്നെ. ആഹ നമ്മുടെ പാരമ്പര്യ ആയിട്ട്ണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ട്ന്ന് പറയുമ്പോുള്ളതല്ല. നമ്മുടെ കയ്യിൽ വരുമ്പോഴല്ലേ നമുക്ക് അതാവുള്ളൂ.
ഒരാളെ നിന്ന് കൈ നിട്ടേണ്ട അവസ് ആതോണ്ടല്ല ഞമ്മക്ക് പഠിച്ചാല് ഒരു ജോലി ഉണ്ടെങ്കി അമ്മക്ക്ന്നെ ഉണ്ടാക്കാലോ
അതെ അങ്ങനെ പിന്നെ ഫ്രണ്ട്സൊക്കെ ഇപ്പോ അങ്ങനെ. അതായത് ഫ്രണ്ട്സ് ഉള്ളവരൊക്കെ എന്താ പറയണത്. അങ്ങനെന്നാ ചെയ്യാന്നാ പറയണത്.
ഓര് ചിലോര് ഐ സി സി എടുക്കണംന്ന് പറയണ്ട്. ഓര്ത്തൊന്നും. ഒറപ്പ് ഉറപ്പായിട്ടില്ല ഓലൊന്നും ഇത് വരെ ചേർന്നിട്ടില്ല. അപ്പൊ ഞാനിപ്പ രണ്ട് ത ഡിഗ്രി കഴിട്ട് അപ്പൊ ഇനിയും പുരേൽ ഇരുന്നാല്. ഇങ്ങനെങ്ങനോ അപ്പോ എവിടെങ്കിലും ഒന്.
ആഹ അത് ശരിയാട്ടോ എന്തേകിലൊക്കെ പെട്ടെന്ന് ചെയ്യണ് നല്ലത്. ഇനീ റൂട്രോണിക്സിന്റെ ഒക്കെ ഉണ്ടല്ലോ കമ്പ്യൂട്ടർ കോഴ്സ്. റൂട്രോണിക്സിന്റെ കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടല്ലോടാ. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റൂട്രോണിക്സിന്റെ ഫ്രീ ആയിട്ട് പഠിക്ക പഠിക്കാൻ പറ്റുംന്ന് തോന്നണ്.
ഉം ഉം
ആഹ അതൊക്ക ഒന് അന്വേഷിച്ച് ന നോക്ക അതാവുമ്പോ ഒരുവർഷത്തെ കോഴസ് പി ജി ഡി സി എന്നൊക്കെ പറഞ്ഞ കോഴസ് ഉണ്ട്. അതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിനും പറ്റും. അതുപോലെ മറ്റെന്താ നമ്മുടെ. ടീച്ചറായിട്ടൊക്കെ സ്കൂളുകളിൽ കൊറലോ എയ്ഡ് സ്കൂളുകളിലൊക്കെ കൊറനൊക്കെ പറ്റും. കമ്പ്യൂട്ടർ ടീച്ചർ ആയിട്ട്.
ആഹ ആഹ ആഹ ഞാന് ഇ ഡി സി പി സി നല്ല് മാസം ഞാന് ആയിനാണ് ചേരുന്നത്.
അതെ
ആഹ് അതിപ്പോ പഠിച്ചിട്ട് എന്താ പ്ലേസ്മെന്റ് ഒക്കെ ആക്കി തരുആവര്.
ആഹ് ഓല്അക്കി തരും ഒരു കുഴപ്പൊന്നുല ഇ ഞാനൻന്റെപ്പറം എന്റെ ക്ലാസ്സ് പഠിച്ച ഞാൻ ഇന്ന് ചേരാൻ പോയ. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കുട്ടിള് ഉണ്ടാവിടെ. ഇപ്പൊ ഞാനോരോട് ചോദിച്ചു അപ്പൊ ഒല് പറഞ്ഞ് കുഴപ്പൊന്നുമില്ല ക്ലാസ്സൊക്കെ നല്ല മനസ്സിലാവണ്ട എന്നൊക്കെ പറഞ് അങ്ങനെ ഒരു പ്ലേസ്മെന്റ് ഒക്കെ ആക്കി തരുന്ന പറഞ്ഞത്.
അതെ ആഹ അതിന് എങ്ങനെ പേയ്മെന്റ് ഉണ്ടോ?
എങ്ങനാ ഫീസോ?
ആഹ്
ഫീസ് നമുക്ക് ഇപ്പ ആയിരം കൊടു ട് ജോയിൻ ചെയ്ത കുറച്ചോസം ക്ലാസ്സ് കേൾക്ക എന്നിട്ട് നമുക്ക് മനസില.
ആഹ
ല്ല വേണ്ടാെന്നുണ്ടെങ്കിൽ ഓല് റീഫണ്ട് തരും.
അതെ അല്ല മൊത്തം കോഴ്സിന് എത്ര രൂപയാണ്.
അതിന് മുപ്പതിനായിരം.
ആഹ്
അതിങ്ങനെ നാല് മാസത്താണ് പിന്നെ നമ്മള് പഠിക്കുന്നതിനന്നുസരിച്ച് ഇങ്ങനെ ഉണ്ടാവും ചെലപ്പം വേഗം പഠിച്ചു തീരുന്ന ഓലാണെങ്കില് വേഗം തീരും. അല്ലേ ചെലപ്പോ അഞ്ചു മാസം ആറു മാസം ഒക്കെ എടുക്കു
ആഹ് ആഹ് അതെന്തേലും പ്ലേസ്മെന്റ് ഒക്കെ എന്തായാലും പോണത് നല്ലതാട്ടോ കാരണം പ്ലേസ്മെന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മള് ചെയ്യുമ്പഴേ അതൊരു ബുദ്ധിമുട്ടാവും പിന്നെ ഇപ്പോ കൊറെ കൺസൾട്ടൻസികളൊക്കെ ഒണ്ടല്ലോ
ഉം ഉം
ഉം എന്താ ജോലി ചെയ്യണം തന്നെയല്ലേ അതോ പഠിച്ചിങ്ങനെ പോണന്ന ആഗ്രഹോ
ഏഹ് ജോലി എത്രേം പെട്ടെന്ന് കിട്ട്യാ അത്രേം നല്ലത്
ആഹ് ഞാനും അതെ ഡിഗ്രി കഴിഞ്ഞപ്പേക്ക് ആഹ് ഒരു മൈൻഡ് ആരുന്നു അത് കാരണം ഞാൻ ഏറെ പഠിക്കാണ്ടിരുന്നത് കാരണം ഡിഗ്രി കഴിഞ്ഞാ മതി എന്തേലുമൊക്കെ ജോലിക്ക് കേറിയാ മതി എന്നുള്ളരിതാരുന്നു
ഉം ഉം ഡിഗ്രി മാത്രം ഉണ്ടായിട്ട് കാര്യല്ലല്ലോ
അതെ അതെ എന്തേലുവോക്കെ ഒരു സൈഡ് ആയിട്ടൊരു കോഴ്സും വേണേ കമ്പ്യൂട്ടർ കോഴ്സ് മെയിനാണ് അങ്ങനെ പക്ഷെ ഇപ്പ ഞാനിപ്പ പറഞ്ഞില്ലേ നേഴ്സിങ് അതുപോലെ ടീച്ചിങ് അതൊക്കെയാണ് കുട്ടികളിപ്പ അപ്ലൈ ചെയ്യുന്നത് ഞാപ്പ പോയപ്പോ കുട്ടികളാ അപ്പം അവടുത്ത അക്ഷേത്താള് തന്നെ പറയ്ണ്ട്ട്ടാ പണ്ടൊക്കെ എല്ലാവരും മറ്റേ ഡിഗ്രി പി ജി അതിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യ മാത്രേ വന്നാര്ന്നെ ഇപ്പോ പറഞ്ഞ് കഴിഞ്ഞാ ഡി ഗ്രിക്കൊന്നും കുട്ട്യോള് അഡ്മിഷനേ എടുക്കണില്ല പ്ലസ് ടു കഴിഞ്ഞതും ഡി എൽ എഡ് അതുപോലെ നഴ്സിങ് ഫാർമസി പിന്നെ എന്താ ആയുർവേദ ആഹ് ശെരിക്കും കോളിഫയ്ഡ് ആണന്ന് പറയാത്രന്നെ എന്നാ വിളിക്കോണ്ട് ആഹ് ശെരി